ഹലോ! വിശേഷം ഒന്നും ഇല്ല വിഷ് വിശേഷം സുഖം.
സുഖാണോ.
മഴയുണ്ടോ?
മഴയുണ്ട്. അവിടെ മഴയുണ്ടോ?
അവിടെ തുളിച്ചേ ഉള്ളു തുളിത്തുള്ളി നിക്കുവാ.
അതല്ലേ?
ഉം
ആ എന്താ പരിപാടി.
പരിപാടി കറിയോക്കെവക്കുവാ അച്ചാറുവക്കുവാ.
എങ്ങനാ അച്ചാറ് വെക്കുന്നന്ന് പറഞ്ഞ്തരാവോ.
അച്ചാറ് വെക്കാൻ അറിയാവോ.
പറഞ്ഞു തരുവോ?
ആഹ് പറഞ്ഞ തരാം. എത് അച്ചാറാ.
എന്നാച്ചാറ അവിടെ ഒണ്ടാക്കുന്നത്.
അച്ചാറ് ബീട്രൂട്ട്
അതെങ്ങനെയാ ഒണ്ടാക്കുന്നയെന്ന് ഒന്നു പറഞ്ഞ് തരാമോ.
ആ പറഞ്ഞു തരാം.
അതൊന്ന് പറഞ്ഞേ.
അദ്യം ബീട്രൂട്ട് മേടിക്കണം എന്നിട്ട് ബീട്രൂട്ട് തൊലിച്ചെത്തണം.
ആ
കഴുകണം.
എന്നിട്ട്?
തരിയണം. ചെറുതായിട്ടാരിഞ്ഞ് കഴുകണം.
ആ
കഴുകിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില
ആ
എല്ലാം വയട്ടണം
എന്നിട്ട്?
അന്നിട്ട് മുളക്പൊടിയൊക്കെ എടുത്തണം.
ആ
വേറെ
ഇപ്പൊ അടുത്തിട്ട് അ
പറഞ്ഞോ ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ
പറഞ്ഞോ പറഞ്ഞോ എന്നിട്ട് പറഞ്ഞോ
ആ അന്നിട്ട്
ആ
ബിട്രൂട്ട് വയട്ടണം
എന്നിട്ട്
എല്ലാ സാധനവും എല്ലാ സാനവും അയിനാത്ത് ഇടണം. കുറെ നേരം എണ്ണയൊക്കെ
ആഹ്.
എന്നിട്ട് അടുത്ത നിക്ക് കൊറേ നേരം വഴ ത്തി അഴത്തി ഒക്കെ ഒഴിച്ച ഇതൊക്കെ എടുത്ത് എടുക്കണം
ആഹ് ബീറ്റ്റൂട്ട് മാത്രം ഉണ്ടാക്കാൻ അറിയത്തുള്ളോ? എന്ത്?
വീറ്റ്റൂട്ട് മാത്രല്ല. മീനച്ചാറ്,
അതെങ്ങനെയ വെക്കുന്നെ?
യോ ഭൈനെ.
അതെങ്ങനെയാ വെക്കുന്നെ?
അത് വറക്ക ക കഴുകി വറക്കണം. അത് കടുക് വറുത്തിട്ട് ഇഞ്ചി കരിയാപ്പില ഉള്ളി. മുരിച്ച് വറക്കണം.
ആഹ്
വർത്തിട്ട് വരാൻ വഴറ്റി ചേർക്കണം
ആഹ്
വഴറ്റി ചേർത്തിട്ട് പിന്നെ റ്റി ഒഴിച്ചിട്ട് പിന്നെ വിനിഗിരിയൊക്കെ ഒഴിച്ച് ശരിയാക്കാ അന്നിട്ട് തണ്ത്ത് കഴിയുമ്പം ഒഴിക്കണം
ആഹ്
വിനാഗിരി ഒഴിച്ചിട്ട് എറക്കി വെക്കണം
ആഹ് പിന്നെ ആഹ് ആഹ് ആഹ്
ഇപ്പതല്ലാം പാ ഏഹ് ഏഹ് എട്ത്ത് വെക്കാം. ഒന്ന് തണക്കാൻ എവിടേം മേശപ്പൊറത്ത് കൊണ്ടേന്ന് നല്ലോല വെക്കണം
ആഹ് അപ്പോന്ക്ക്
ആഹ്
അതെന്നാ
എന്നിട്ട് പിന്നെ പൂക്കാതിരിക്കാനാ പിന്നെ നല്ലോം ഒഴിക്കണം അന്നിട്ട് മറ്റനാള് ആണെങ്കില് അയിന്റെ പൊറ്ത്തൊരു തുണിയൊക്കെ ഇട്ട്ട്ട്
ഏയ് കേക്കുന്നില്ല ഒന്ന് ഒറക്കെ സംസാരിക്ക്യോ
ആഹ് ഒത്തിരിനാള് വെച്ചേക്കാനാണേല്ലേ അയിന്റെ പൊറത്ത് തുണി എട്ത്ത് വെക്കണം നല്ല മിനാഗിരി മുക്കി തുണി അട്ത്ത് അടു പ്പ് വെക്കണം അട്പ്പ് അടപ്പില്ലെ അടപ്പ് അട പ്പ് ആയിന്റെ വെര്യോത്ത്ന്ന് തൂത്ത് നല്ല പോലെ അടച്ചു വെക്കണം എന്നിട്ട് എപ്പളും എ പ്പഴും സ്പൂണൊന്നും ഇട്ട് എട്ക്കരുത് എപ്പോഴും സ്പൂണ് എടുക്കണം പിന്നെ എന്നിട്ട് അടച്ചു വെക്കണം ഒറ്റനാള് വെച്ചക്കാ എനിക്ക് രണ്ട പാത്രത്തില ഇതായിട്ട ആക്കി വെക്കണം
ആ വിനാഗതിക്കുള്ളിൽ ഒഴിക്കണോ
ഞ ഒരു ഒത്തിരി ഓടി വിനാഗിരി ഒഴിക്കൻ നല്ല പക്ഷേ വയറ്റിന് അസുകം ഒക്കെ ഉണ്ടെങ്കിൽ അതിനക്കത്ത് ഒഴിക്കൻ പാടില്ല
ആഹ് അതെ അതെ ആഹ് ആഹ്
നാരങ്ങ അച്ചാർ ഒക്കെ നോക്കാ
എന്തോ
നാരങ്ങാ അച്ചാറൊക്കെ വെക്കാൻ അറിയാവോ?
ഇല്ല
ആഹ് അപ്പൊ ഒന്നും കറ കൊടുത്തില്ല ആ ഇപ്പൊ വീട്ട പണിയെ
ഇല്ല
അപ്പൊ ആര വീട്ടി പണിയൊക്കെ ചെയ്ത് തരുന്ന
അമ്മയൊക്കെ ഉണ്ട
അമ്മയൊക്കേന്ന് പറഞ്ഞാ വേറെ ആെങ്കും ഉണ്ട നമ്മക്ക് സഹായിാൻ
ആഹ് അനിന്നുണ്ട്
സഹായിക്കുവോ അപ്പൊ അനിയൻ പഠിക്കാൻ പോന്നില്ലേ
അനിയന്റെ ക്ലാസ് തുടങ്ങില്ല അനിയന് ക്ലസ് തുടങ്ങുമ്പോ
ആഹ അതുവരെ അടുക്കള പണിയൊക്കെ ചെയ്യൂല്ലേ? ഇക്കയ
അല്ല അവന് ഭയങ്കര മോശം അവന് ആദ്യത്തൊന്നും ഇല്ലേ, ആഹ പിന്നെ? ഇ എങ്ങനെന്നതൊന്ന് പറഞ്ഞ തരോ
മാങ്ങാച്ചാറോ മാങ്ങാച്ചാർ ടേസ്റ്റ് ആയിട്ട് വെക്കണെങ്കി രണ്ടു ദിവസം നേരത്തെ മുന്നേ അരിഞ്ഞ വെക്കണം ആഹ ചൂടൊള്ളം ഒഴിച്ചു വെക്കണം.
ആഹ
എന്നിട്ട് വെളുതുള്ളിയും ഇഞ്ചിയും വെരിയാപ്പല എല്ലാം നല്ലപോലെ വഴറ്റണം.
ആഹ
അ വാഴത്തി ചേർത്ത് ചേർക്കണം അത് എന്നാത്തിനാണേങ്കിലും ചൂടുവെള്ളം തണുപ്പിച്ച് ഒഴിക്കാവള്ള അല്ലെങ്കിൽ പച്ചവെളം ഒഴിച്ചാ അച്ചാറ് പോകും.
പോവോ ചൂടു വെള്ളം എങ്ങനെയാ തലപ്പിച്ച് ആറക്ക്വാണോ ആണോ
ആ തിളപ്പി ചാറിക്കണം ചൂടുവെള്ളം തിളപ്പി ചാറിച്ച് കുഴിക്കണം
ആഹ ആഹ
ആ അങ്ങനെ ചെയ്യണം ചൂത്തൊക്കെ വെക്കാന
ആഹ പറരഞ്ഞ പറ എന്തോ?
ആഹ
പറഞ്ഞോ പറഞ്ഞോ കേക്കുന്നുണ്ട്
മഴയണ്ടോ ഇപ്പം
ചെറുതായിട്ട് ചാറ്റലുണ്ടോ അവിടെയോ
എവിടെയും ചെറവാത്ത ചാത്തിിന്റെേ ഉള്ളു ആഹ അ തണുപ്പുണ്ട് എന്നടുക്കുക എന്ന പരിപാടി ഞാൻ മാത്രം സംസാരിക്കുന്നതല്ലോ
അല്ല പറഞ്ഞോ കേൾക്കുന്നുണ്ട് ഞാൻ ചുമ്മാ ഇരിക്കുവായിരുന്നു ആ
ആ ആ അപറഞ്ഞോ പറയുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ എപ്പളാ നാളെ പോന്നേ
നാളെ വൈയിട്ട് അഞ്ചരയക്കെ ആവുമ്പോ പോകാന്നോർത്ത ഉം
കൊണ്ടു പോണം അല്ലെ
ആ കൊണ്ടു പോണം ഉം പിന്നെ
പിന്നെ
മോളെ കൊണ്ട ഇല്ല സമയം ആയില്ലല്ലോ ആ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്നൊക്കെ ഓർത്തിരിക്കുന്നു കറി ഇറച്ചിയുണ്ട് മീനുണ്ട് എല്ലാ കറിയും ഉണ്ട്
ഞായറാഴ് ആ അതെ ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച്ച ദിവസം ഇറച്ചിയും മീന ആണോ നിങ്ങളടെ വീട്ടിന്നും
ആ വീട്ടില് എല്ലാ ദിവസവും ഇറച്ചിയും മീനുംണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഉണ്ട് ആ ഉം ഇറച്ചിയു മീനും ഇല്ലാതെ ആർക്കും ചോറൊന്നും കഴിക്കാൻ പറ്റത്തില്ലേ ആ അ ആ അതുകൊണ്ട് ആ ഉണ്ട് അമ്മ ഉറങ്ങി
ആ നിനക്ക് വറുക്കാൻ അറിയാവോ
ഇല്ല
ആ ചക്ക വർത്താൽ നല്ല തിന്നാൻ
ആണോ ഉം പെട്ടെന്ന് തണുത്ത് പോകത്തില്ലേ ചക്ക വർ
ചക്ക വറത്താൽ അങ്ങനെ തണുത്തുപോകത്തില്ല ചക്ക തണുത്തു പോക്കാൻ നല്ലപോലെ മൊരിച്ച് വറുത്തിട്ട് ഒരു കൂടിൻ്റെ അകത്തിട്ട്
ആണല്ലേ ആ
അങ്ങനെ കെട്ടി വെച്ചാൽ തണുത്ത പോകത്തില്ല
തണുപ്പൊക്കെ ഉണ്ടോ അവിടെ
ഉം തണുപ്പുണ്ട് മഴ ഇച്ചിരി രാവിലെ തൊട്ട് പെഴ്യ്യാൻതുടങ്ങിയപ്പോ തണുപ്പായി
ആ
ആ പ്പുണ്ട് ചക്കയൊക്കെ വറുത്ത് കൊണ്ട് പോകുന്നുണ്ടോ
ചക്ക വറത്ത് കൊണ്ടുപോന്നില്ല അവ വിടെ പോയ തണുത്തു പോവേ അതാ കൊണ്ടു പോവാത്തെ ഉം
ണുത്തും പോവത്തില്ല
എന്നാല് അവി
അല്ല അങ്ങനെ തുറക്കല്ലേ അങ്ങനെയന്നും തണത്ത് പോകത്തില്ല പെട്ടെന്ന് ആ ഞാൻ ഇച്ചിരിയെടുത്തിട്ട് അങ്ങോട്ടും കെട്ടി വെച്ചച്ചാ നല്ല കൂടിനകത്തൊക്കെയിട്ട് അങ്ങനെ തണുക്കത്തില്ല അങ്ങനെ തണുത്ത്പോകാതിരിക്കാനാ അങ്ങനെ നല്ല പോലെ മൊരിച്ച് വറക്കുന്നേ
ആ ഇവിടെന്ന് അവിടം വരെ കൊണ്ടുവന്ന് താമസ അവിടെ പിന്നെ ഭയങ്കര ചൂടാണല്ലോ
ആ അന്നേരത്തേക്ക് അവിടെ ഇരുന്ന് തണുത്ത് പോകത്തില്ല
ഉം
അവരും അ ആ വെയിറ്റ് സാരം ഇല്ല അവിടെ ഒരു നേരം കാപ്പി ഒകെ കുട്ടാവല്ലോ
ഉം
ഉം
ഞാൻ കെണ്ടുവന്ന ബുക്ക് ഒകെ കൊണ്ടുപോ
അങ്ങോട്ട് കൊണ്ടകാൻ തുണി യോക്കെ ഇണ്ടോ ഒത്തിരി
കൊണ്ട് പോണോ പറ
ആ നോക്ക തുണിയൊക്കെ കൊണ്ടൊക്കോ കൊണ്ടക്കോ
ഉം
പുസ്തകം പുസ്തൊക്കെ കൊണ്ടു പോണം
ആഹ ആ ആഹ
പിന്നെ വേറെ എന്നാ ഉള്ളെ കൂട്ടുകാരൊക്കെ
എന്തോ ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് എല്ലാരും നല്ല ആൾക്കാര
ആഹ്
ഉം പിന്നെ എന്നാണ്ട് വാർത്തകൾ വിശേഷങ്ങൾ
ആർക്ക് സ്വന്തക്കാരൊക്കെ അടുത്തൊക്കെ ഉണ്ടോ?
എന്തോ
സ്വന്തക്കാരൊക്കെ അടുത്തൊക്കൊ ആണോ?
ആഹ് ഉണ്ട് ഉണ്ട്ണ്ട് കൊറെ പേരുണ്ട് ആഹ് അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല ഉം
പിന്നെ വേറെ അച്ചാർ ഒക്കെ എന്ത് വെ ഇല്ല ഇനിയും കുറച്ചുകൂടെ വോക്കാനുണ്ട്
എന്തരൂണ്ട്
ഇഞ് കുറച്ച് മീനൊക്കെ വെക്കണം മാങ്ങാച്ചാറോക്കെ കുറച്ച് വെക്കണം
ആഹ് ഉണ്ടല്ലേ അപ്പൊ കൊറ വെക്കാൻ
അപ്പം കുറെ വെക്കാനുണ്ട്
ആഹ് ഉണ്ടൊണ്ട് അന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാം-
ഓക്കെ-